ഉ
ഉം കേൾക്കാ പറ്റുന്നുണ്ടോ?
അതെ കേക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം ആഹ ചായപ്പൊ കുടിച്ചിട്ടോള്ളൂ.
ഉുംങ്ങനെ ഇവിടെ ചായ വയ്ക്കുന്നേ ഉള്ളൂ അടുപ്പത്തേക്ക് കേറ്റിക്കുന്നേ ഉള്ളൂ
അതെവോ
ഉം പിന്നെ മക്കളൊക്കെ ഇണ്ടോ? മഴ ഇപ്പ ഇല്ലട്ടോ ഓ ഓക്കെ ഓക്കേ. മഴ ഇപ്പോ ഇല്ല ആഹ് ഉണ്ട് ഒരാളുണ്ട്. നേഴ്സറിയിലൊക്കെ പോയിട്ട് വന്ന്. ആഹ നേഴ്സറി പോയിട്ട് വന്നിട്ടുണ്ട് ഉം
ഉം ഉം ആഹ ആ അപ്പൊ ചായ കൊടുക്കേണ്ടി വരൂല്ലേ ക്ലാസ്സ് കഴിഞ്ഞ് വന്നാ ചായ ആണോ കൊടുക്കാറ്?
ആ അല്ല കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും വെള്ളം ആക്കി കൊടുക്കും. ചായ അങ്ങനെ സ്ഥിരം ഇല്ല പിന്നെ നമ്മള് കുടിക്കുമ്പം നമ്മളെ കൂട്ടത്തി വരും.
നമ്മളെ ഇവിടെ അങ്ങനെ ചായ നമ്മള് സ്ഥിരായിട്ട് കുടിക്കില്ല. എന്തെങ്കിലും കടിയൊക്കെ നല്ലതായിട്ടുണ്ടെങ്കില് നമ്മള് കുടിക്കും.
കുടിക്കോള്ളൂ ആഹ ആഹ
ആ എപ്പോളും ഇങ്ങനെ ചായ ഉണ്ടാക്കൂല ചായ വല്യ നല്ലത് നല്ല അല്ലല്ലോ ചായ ഒഴിവാക്കുന്ന
ചായ ഒഴിവാക്കുന്ന ഏറ്റവും നല്ലതാ കുഞ്ഞുങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോ ചായ ഒട്ടും കൊടു ക്കരുത് പക്ഷെ അവർക്ക് ചായ തന്നെ വേണം
ആഹ് ചായ തന്നെ വേണം അവരിപ്പൊ ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കാണെങ്കില് ചായില് ഇങ്ങനെ മുക്കി കഴിക്കണം.
ഉം
അപ്പൊ ചായ ഒയിവാ പക്ഷെ എല്ലരും ചായ ഇപ്പൊക്കെ ചായ കുടിക്കാത്ത ആരുല്ലല്ലോ ല്ലര്ക്കും ചായ വേണം അ ഇതൊ ഒരു നേരല്ല. രണ്ട് മൂന്നു നേരം കുടിക്കുന്ന ആൾക്കാരുണ്ട്.
അതെ അതെ
പക്ഷെ നമ്മള ഇവിടെ കുറവാണ്. എന്തെങ്കിലും ഇങ്ങനെ കടിയ ഉള്ളപ്പോ നമ്മള് ചായ കുടിക്കും.
ന്ന് രാവിലെ അപ്പം
രാവിലെയും നമ്മള് ചായ കുടിക്കും ഇങ്ങനെ കടി എന്തേലുണ്ടോ വെറുതെ ഇങ്ങനെ ചായ കുടിക്കൂല
ല്ലല്ലേ
ഇല്ല ഇല്ല
ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ന്താണ് സാധാരണ ഇവിടെയക്ക്ന്ന് വെച്ച എഴുന്നേറ്റി ന്നേറ്റ് കഴിഞ്ഞാ ഒരു ചായ അത് പതിവാണ്.
ആഹ ഇവിടെ അങ്ങനെല്ല ചായ വേണ്ടില് കുടിക്കും. അല്ലാത്തൊരു നേരെ അല്ലാണ്ട് കടി തിന്നാൻ പോകും. അങ്ങനെ പിന്നെ എന്തൊക്കെ വിശേഷം?
വിശേഷം എന്തൊക്കെയാ അങ്ങനെ മഴ തുണി ഉണക്കല് അങ്ങനത്തെയൊക്കെ
ആ് ഇവിടെ ഇവിടെ തുണി ഇങ്ങനെ നമ്മള് തിരുമ്പി ആറിടുബോളു ക്കും- മഴ പെയ്യും അപ്പൊ നമുക്ക് പുറത്ത് ആറിടാനുള്ള സൗകര്യം ഉണ്ടാവൂല്ല.
ആഹാ
പിന്നെ, എന്ത ചായക് കടി.
കടിയായിട്ടൊന്നുല്ല. രാവിലത്തെ ആ കാപ്പി ഇണ്ടാക്കിയത് ഇരിപ്പുണ്ട് അപ്പം പിന്നെ ചിക്കൻ കറിയാ ഉച്ചക്ക് വെച്ചത് അപ്പൊ അതും കൂട്ടി കുഞ്ഞുങ്ങക്ക് കൊടുത്തു.
അതെ നിങ്ങള് വൈകുന്നേരം ചായക്ക എന്താ കടി നിങ്ങൾ ഉണ്ടാക്കലാണോ അല്ലെ കടയിൽ നിന്ന് വാങ്ങലാണോ?
അങ്ങനെന്നുംല്ലാട്ടോ, വല്ലപ്പോഴൊക്കെ പറഞ്ഞണ- എടക്കൊക്കെ വേടിച്ചാലേ ഒള്ളൂ.
അതെയോ, നമ്മളെ. ഇവിടെ അങ്ങനെ, പൊ ഇടക്കൊക്കെ നമ്മള് പൊറ്ത് ന്ന് ങ്ങനെ ചായ കുടിക്കാ പോവും. ഇപ്പൊ എല്ലരും ഇപ്പൊ അയിനായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കടകൾ ണ്ടല്ലോ?
ആഹ്, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. സത്യാണ്.
പണ്ടൊക്കെ ചായുടിക്കാൻ സാധാ ഒരു ഷോപ്പായിണ്ടാവ ചായ ടിക്കാൻ പോവാന്. ഇപ്പൊ അങ്ങനെല്ലല്ലോ ഇപ്പൊ ചാടിക്കാന ആയിട്ട്. ആഹ അങ്ങനെ ഫോട്ടോ എടുത് അങ്ങനെ ഇരുന്ന് ഫാമിലി ആയിട്ട് ഇന്ന് വർത്താനം പറയാ.
അങ്ങനെ കാണുമ്പോ, നമുക്ക് ചായു ടിക്ക ചായുടിക. പോയിം പോവും.
ഫുട്ടാൻ.
അങ്ങനെ നമ്മൾ പൊർത്.
തകെ ആയിട്ട്. പുറത്തേക്കക്കെ.
അതെ അതെ പോവാാറുണ്ട് ഇങ്ങനെ നമ്മളിപ്പോ വീട്ടില്. ന്ന്‌ നമുക്ക് പൊർത്ത് പോയി ചായ കു ടിക്ക എന്ന് പറഞ്ഞ അങ്ങനെ ർങ്ങും.
അങ്ങന ഇറങ്ങും. വീട്ടിൽ അങ്ങനെ പ്രശ്നൊന്നു ഇല്ല.
ഇല്ല. നമ്മള് വീട്ടിൽള്ള ഫാമിലി ആയിട്ടാണ് നമ്മള് പൂവാറ്.
പോകാറുള്ളത് ആആ.
ആഹ്, നമ്മള് പൊർത്ത് ഫ്രണ്ട്സിന്റ, ഫ്രണ്ട്സിന്റെ കൂടെ പോകുകവാണെങ്കിൽ പിന്നെ അവിട് ക്കെ ചെയ്യോ നമുക്ക് രാത്രിയൊക്കെ നമ്മള് സ്റ്റേ ചെയ്യാൻ അങ്ങനെയൊക്കെ പ്രശ്നള്ളു. ഇല്ല. നിങ്ങളാ പോവാറൊക്കെണ്ടോ, ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ?
ഫ്രണ്ട്സിറ കൂടെ അങ്ങനെ പോകാനുള്ള സമയം കിട്ടുന്നില്ല.
അതാണ് ഇപ്പൊ നിങ്ങൾക്കിപ്പോ കുട്ടിയായി കല്യാണം കഴിച്ചതോണ്ട് പോവാൻ പറ്റാത്ത.
അതുകൊണ്ട്. ക്ഷെ അതിന് മുമ്പാണെന്നുണ്ടെങ്കിലും അങ്ങനെ പോയി ശീലന്നുല്ലാട്ടോ?
ആഹ്, നമ്മക്കാണെങ്കിലും. പോവാൻ പറ്റുന്നില്ല. എല്ലരിം ഒപ്പരം കിട്ടൂല ആ പഠിക്കുന്ന സമയത്ത്. ള്ള തൊന്നും പഠിച്ചു കഴിഞ്ഞാ പിന്നെ ണ്ടാവുല്ല.
ണ്ടാവുത. വർക്ക് ആണോ.
ഞാാനിപ്പോ അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്.
ആഹ്, അഹ് അടുത് തന്ന, ഉം. ഔ. അതെങ്ങനാ, ക ക്ലാസ്സ് വരുന്നത്?
ക്ലാസ്സിൽ വരുന്ന എനിക്കൊരു ഐഡിയല്ല ഞാൻ പ്ലസ് ടു പഠിച്ചത് ഞാൻ ഹുമാൻറ്റീസ അപ്പൊ എനിക്ക്. കമ്പ്യൂട്ടർ ആയിട്ട് ഒരു ഇതും അറിയില്ല അപ്പൊ ഞൻ അവരെ അടുത്
ഞാൻ ജസ്റ്റ് ക്യമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടൊണ്ട്. ജസ്റ്റ് കമ്പ്യൂട്ടർ. കോഴ്സ് ക്മ്പ്യൂട്ടറിന് ആ മൂന്ന് മാസത്തെ കോഴ്സ്.
ആ ആ അതെങ്ങനെ ഉണ്ടായിരുന്നു പഠിക്കാനൊക്കെ
അത് കുഴപ്പല്ലായിരുന്നു കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യുന്ന എങ്ങനാ നമ്മള് ആടെ ഓരോന്നിന്റെ യൂസേജ് ചെറുതായിട്ട് അങ്ങനെയൊക്കെ.
ആഹ്, ആഹ്, നമ്മള് ത് നമ്മളിത്. പ്രൊഫഷണൽ അക്കൗണ്ടിങ് ഒരു വർഷത്തെ കമ് തന്നെ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങള് പ്ലസ് പ്പ ഏത് പഠിച്ചാലും കുഴപ്പല്ല. നിങ്ങക്ക് കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാൻ പറ്റും ന്നൊക്കെ.
ഓ ഓ ഹ ഹ.
കമ്പ്യൂട്ടർ പഠിച്ചാൽ തന്നെ ഒരുപാട് ജോലി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്.
അ കമ്പ്യൂട്ടറ ആണ് മെയിൻ.
കമ്പ്യൂട്ർ പഠിച്ചാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ജോലി കിട്ടും. നമ്മള വിടെത്തന്നെ.
. ഹലോ പോയോ ഹലോ കേൾക്കാവോ ഹലോ
അം
ഹലോ ഹലോ കേൾക്കാവോ? ഉ